ഹലോ
ആഹ് എന്താ കേൾക്കില്ലേ
ആഹ് ഉണ്ട്ണ്ട്ണ്ട്
ആഹ് ആഹ് എന്താർത്താനം
എന്താ കൊഴപ്പൊന്നില്ല സുഖാണ് അവിടെന്താ
ഇവടെ എന്താ പറഞ്ഞേ
അവിടെ എന്ത വർത്താനം കുഴപ്പ
ഓഹ് കൊഴപ്പൊന്നുല്ല പിന്നെ എന്താ ചായക്ക് ചായക്കെ കുടിച്ചോ
ആഹ് ചായ കടിയൊക്കെ ആയി ഒക്കെ കുടിച്ചു
കുടിച്ച് പോയോ കുട്ടികള് പോയോ
ആഹ് ഒരാള് പോയി മോൻ ഏഴേക്കാലിന് പോവും അപ്പൊ നേരത്തെ ആവണേ
എന്താ സ്പെഷ്യൽ എന്താ
ഇന്ന് ഇഡലി സാമ്പാർ ചട്ടനി
ആഹ് മക്കക്ക് ഇഷ്ടാണല്ലോ
ഓഹ് ഓര്ക്ക് നല്ല ഇഷ്ടാ
ഞമ്മക്കും എളുപ്പാ തലേന്നാക്കി വെച്ചാല് ആഹ് എളുപ്പാ
അല്ലെങ്കി രാവിലെ നെയ്ച്ചു വന്നാല് എന്താ എന്താന്നൊരു
ആഹ് അതന്നെ ന്നാലോ ഓൽക്കന്നെ പറ്റൂല്ല
ആഹ പറ്റൂല്ല ശരിയാണ്
ആഹ്
രാത്രി കടക്കാൻ പോമ്പോ തന്നെണ്ടാവും രാവിലെ ഇനീപ്പോ എന്താണ്ടാക്കാ എന്താണ്ടാക്ക
ഇണ്ടാക്കാന്നള്ള ആഹ് വെള്ളപ്പൊ ഇട്ലൊകായ സുഖാ തലേന്നന്നാണ്ടരച്ച് വെച്ചാല് ഉം പണിയും വേഗം കഴിയും പിന്നെന്നാ രാവിലെ മക്കൾക്ക് വേണല്ലോ ചോറും കറിക്കാണ നേരത്ത് അതരച്ചെച്ചാലെനിക്ക് സുഖാ ഉം
ഇവിടെ പിന്നെ ചോറ് വാണ്ടട്ടോ ഒരു രാവിലത്തെ കടിയന്നെ കൊണ്ടു പോവാ ആഹ് ആഹ് കടി കൊണ്ടോവന്നെയ്യ
ആഹ് ആഹ് ആ ഇവര്ക്ക് ഇവര് കൊണ്ടൊവൂലേ
അതെ
കടി വേണ്ടാറയും ഉം
ഇവിടെ മൂന്ന് നേരം കടി കൊടുത്താലും കൊഴപ്പല്ല്യ ലെ ഏ ജോറ് വാണെന്നില്ല
ആഹ് ശെരി ഇത് കൊണ്ടോം പറഞ്ഞാ കേക്കൂല അല്ലെങ്കി ഞഥവാമ്മക്ക് ഇണ്ടാക്കാനൊന്നും കയ്ഞ്ഞില്ലാന്നാണെങ്കില് അപ്പം കാന്റീന്ന്ന് ചോറ് വാങ്ങിക്കോളാറയു
ഉം
ഉം ചോറുവാണം സ്കു ആ സ്കൂള്ല്ണ്ട് സ്കൂളിന്റെ കാന്റീന്ണ്ട് ഉം നാപ്പരൂപേണം അപ്പ എല്ലാറെല്ലാതെ നമ്മ കൊടുത്തയക്കാന്
ആഹ് ഇവനെ ആദ്യൊക്കെ കൊണ്ടോയിണ്ട്കേട്ടോ അപ്പൊ ഞാൻ പറയു എന്നുംപ്പങ്ങനെ ക്ശ് തരാനൊന്നു എ ത്തി പോവൂല ഇവിടന്ന് കൊണ്ടൊയ്ക്കോ
ഉം
എപ്പളേലുവൊക്കെ കൊടുക്ക ആ എപ്പളേലൊക്കെ കൊടുക്ക ക്കാണെങ്കിലും തരക്കടില്ലെ
ഉം ഉം ആഹ് എപ്പളേലാണെ കൊയപ്പല്ല ഇത് എന്നും ആയാലുപ്പൊ നമക്കൊക്കൂല പിന്നീ നാപ്പറുപ്പ്യേന്റെന്നും ഓല് തിന്നൂല ഓര്ക്കൊരിത്തിരിയല്ലേ വല്യോര്ക്കല്ലേ നാപ്പത് റുപ്പിയ
ആഹ് ആഹ്
എങ്ങനായാലും ആ ചോറിന് നാപ്പ കൊടുക്കണോ ശോരട്ട് കയ്ക്കൂല്ല
ഉം ഞാനതാപ്പൊ അ ഈ നേരം ആവുമ്പോത്തിന് ഞമ്മള് എല്ലാ പണിയും കയും ചെയ്യും ചോറും കറിയും പി എല്ലാം നമ്മളിത് ണ്ടാവും പിന്നെ മീനു നേരത്തെ കിട്ടും
ഞക്ക് പിന്നെ മീൻ ആ അന്നെരം പിന്നെ വൈകുൻന്നേരം മീന് കൊണ്ടന്ന് വെച്ചതോണ്ട് ഇന്ന്പ്പനി അതെടുത്ത് വെച്ചാ മതി
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇത് രാവിലെ ഏഴ് മണീന്റെ മുന്നേ മീവണ്ടി ഇവ്ടെ വീടിന്റെ മുന്നിലെത്തും
ഉം
അതൊണ്ട് സുഖാ
ഉം
മക്കള് പോമ്പോത്തിന്
അപ്പോളത്തേന് പെട്ടെന്ന് പണി കയ്യൂല്ലേ
ആ പെട്ടെന്ന് പണി കഴിഞ്ഞു പിന്നെ ഓര് പോയിട്ട് തൊടക്കലും അടിച്ചു വാരലും ഒക്കെണ്ട് എടുക്കും ഹ്ഹു കയും പത്ത് പയ്നൊന്നണി ആമ്പോത്തേന് പണി കയ്യും കുളിയും എല്ലാം കയും പിന്നോട്ക്കും പോകാനൊന്നുണ്ടാവരുത്
ആ കറീം കൂട്ടാനൊക്കാവും പക്ഷെ ചോറ് വേവാനാ കൊറേ പണിയെടുക്കാ
ആഹ് അയിനെ അപ്പ ചോറ് കൊണ്ടോണോണ്ട് നേരത്തെ നീച്ചാണ്ട് ഞാൻ വേം കരണ്ടട് മ്മല്ലാട് വെച്ച് റൈസ് ആണ്ട് എറക്ക്യക്കും
ആഹ് റൈസ് കുക്കറ് ഇണ്ടാവോണ്ട് സുഖാണ്പ്പോ
ആഹ് ആണേ അപ്പൊ പിന്നെ അയില്ക്ക് എറക്കി വെച്ചാ പിന്നെ ഓര് പോവാനാവുമ്പോ ഊറ്റിയാ മതി
ഉംഉം
ചൂടോട്ക്ക കൊട്ക്കും ചെയ്യാ ഞാൻ ദോശ
ദോശ ദോശക്കെന്താ കറി
കറി മീനെന്നെ മീന് വേം വെ എന്താ ബത്തല് ല്ലേ
ആഹ്
ആഹ് അത് നേരത്തെ കിട്ടിയപ്പം അത് വേം മൊളകിട്ട് ഉച്ചക്ക് അതെന്നെ അയിന് ഉച്ചക്ക് മക്കള്ണ്ടാവൂലല്ലോ
ആഹ് ആഹ് അങ്ങനെക്കാണെങ്കി സുഖാണ് രാവിലോരു കറി വെച്ചാ പിന്നെ ഉ ച്ചയ്ക്കും
ആഹ് ആഹ് അതെന്നെ മീ ഇങ്ങനെ മൊളകിട്ട് അങ്ങനത്തൊക്കൊണെങ്കില് ഓല് കൂട്ടും
ആഹ് ആഹ്
ഉം ഉം മീൻക്കറി അത് നമ്മള് അപ്പ ഇണ്ടാക്കിയതാണെങ്കില് തലേന്നത്തതൊക്കാണെങ്കില് ഇന്നലത്തെ തന്നെ ഇന്നും ചോയിക്കും
ഏഹ് അത് ചെലേ കറി അവർക്ക് പറ്റ്യാ അങ്ങനെണ് അല്ലെങ്കി ഇന്നലത്തെ കറ്യോട്ത്തൊക്ക് അപ്പ പറിം ആ ഇത് ഇന്നലെ വെച്ചതല്ലേയ്ക്കും
ആഹ് അതെന്നെ പറ്റൂലാ
മ്മ് എല്ലോടത്തുള്ളതെന്നെ ഇതൊക്കെ മ്മ്
ഇഞ്ഞ് ദോശ രണ്ടീസം അട്പ്പിച്ചൊന്നും ഇണ്ടാക്കാൻ പറ്റൂലാ
ആഹ് ഇവെടിം അങ്ങനെ തന്നെയാണേ ആഴ്ച്ചേല് ഇങ്ങനെ മറഞ്ഞ് ഇനി അട്ത്ത ആഴ്ച്ചോള്ളൂ ദോശ ഇവടെ വരാൻ പറ്റാ
ആഹ് അതെന്നെ അത് മാറി മാറി ഇണ്ടാക്കണം
മാറി മാറി ഇണ്ടാക്കണം
ഉം പത്തിരി രണ്ടീസം ഇണ്ടാക്ക്യാ പറിം ഇഞ്ഞ് നാളീം പത്തിര്യേന്നെക്കാരം പറിം
ഓഹ് പത്തിരി ഞാന് അങ്ങനെ ഇണ്ടാക്കൂല
ഏഹ് ഇവടെ കൂടുതലും അതാ പത്തിര്യാ ഏഹ് ഏഹ് അതാവുമ്പ എന്താറ്യോ കറില്ലേലും മ്മ തേങ്ങാപ്പാല് ഇണ്ടാക്കി കൊട്ത്താല് ചെറ്ത് നല്ലോം തിന്നും ആഹ് ഓക്ക് കറി പറ്റൂല ആഹ് അതാണ് അതും നുൽപുട്ടോക്കാണേ തേങ്ങാപ്പാലൂട്ടി കറി വാണന്നെന്നെല്ല ഉം അത് ആഹ് അപ്പോ പിന്നെ നിർബന്ധാ
നിർബന്ധാ ആഹ്
ഉം
പിന്നെറ്ഞ്ഞാ സ്കൂള്ല്ലാത്ത ദിവസങ്ങളില് ഓരേപ്പക്കെ നാട്ടിക്ക് വരുമ്പോ അപ്പോഴൊക്കെ പത്തിരിണ്ടാക്കും ട്ടോ ഒല്ക്കങ്ങനെ പത്തിര്യോന്നും കിട്ടൂലല്ലോ അപ്പങ്ങനെ പത്തിരി
ആഹ് ആഹ് അവർക്ക് ഇഷ്ട്ടു ഏക്കാരം
ഇഷ്ട്ടു ഏക്കാരം ആഹ് അപ്പവര് ചിക്കനൊക്കെ കൊണ്ടന്നക്കും രാത്രിയെന്നെ അപ്പ പിന്നെ രാവിലെണ്ടാ
ആഹ് അപ്പൊ പിന്നെ കറിം ഇതാവുമ്പോ നല്ലോം കഴിക്കും ചെയ്യും മക്കളും കഴിക്കും ആഹ് അതെന്നെ
ഇത് നമ്മള് ഒറ്റ അപ്പൊ അവര് ചൂടാൻ കൂടും ഞമ്മള് പരത്തി കൊട്ത്താ മതി ഏഹ് അല്ലെങ്കി പിന്നൊക്കെ നമ്മള് ചെയ്യണ്ടേ ആഹ്
ണ്ടാക്കാൻ പിന്നെ ഗൾഫിലേക്കാരല്ലേ ഹസ്‌
ഗൾഫിലല്ലാവോ അവര് തമിഴ്നാട്ടിലാണ്
ഏഹ് അത് ശരി ഏ സോഫന്റെതാ ആഹ് ആഹ് പോവല്ണ്ടോ അങ്ങട്ട് പോവല്ണ്ടോ
ഏയ് അവടെക്കെ പോരാ അവടെ കൊറേ ആളുകൾ കൂടിട്ട് റൂമെട്ത്ത്ട്ട് അങ്ങനെണ് ഫാമിലിയൊക്കെ പിന്നെ അവടെ ർഞ്ഞ സൗകര്യങ്ങളുല്ലത്രേ.
ഏഹ് അത് ശരി ഉം കാണാനൊന്നും പോയിണ്ടാവുലല്ലെ വെ ക്കെഷനായിട്ട് അങ്ങനെന്നും ആഹ് ആഹ് ആഹ്
ഉം അവടെ ഓര് പറയും അവടെന്നും പോയാ ശരിയാവുല അവടെ ഒറ്റക്ക് ഒരു റൂം വെച്ച് ഒരു എന്താണ് ആളൊന്നും മൻസനൊന്നും ഇല്ലാത്ത സ്ഥല
ഉം പിന്നെ നമ്മള അട്ത്ത സൗകര്യം അഒടെ ണ്ടാവുലല്ലോ.
ണ്ടാവൂല
പോയ കാലം നമ്മള് റ്റൂറ് പോവുമ്പോ തന്നെ നമ്മള്ത് പറ്യല്ണ്ട് എങ്ങനെ ഇവല് പെരേല് ക്കെ നിക്ക ല്ലേ ആഹ് ആഹ് പെട്ടി വീടുകളൊക്കെ കാണുമ്പളേ
ആഹ് പക്ഷെ അവർക്കാ അവടെ നിന്ന് നിന്ന് അഹ് കൊഴപ്പല്ലാതായി നമ്മക്ക് അതൊരു ബുദ്ധിമുട്ടാ.
കയ്യിലല്ല പൈസ ണ്ടാവും ഒരു വീടും ഇതും വലുതാക്കില്ല അഹ് ല്ല അത്രള്ളൂ ആ ഞമ്മളവടെ നാട്ടില ന്താ വീടുകള് വെൽതേക്കാരം കയ്യിൽ ഒന്നും ണ്ടാവൂല്ല.
ആഹ്
സ്ഥലും കാര്യങ്ങളൊന്നും ഓൽക്ക് ഒരുപാട് സ്ഥലം, എസ്റ്റേറ്റും പിന്നെ അതേമാതിരി ഫാക്ടറികളൊക്കെ ണ്ടാവുല്ലോ.
ഉം അരുന്ത് കാശുണ്ടാവും ഞമ്മള് ഞമ്മളെക്കായി വല്യ പെര
ആഹ് അതാണ് ഞമ്മളത് അ ഒന്നും ഉണ്ടാവൂല്ല ത ഞാൻ പർഞ്ഞത്. ആതെ നമ്മളെ നാട്ട്ൽ മൊത്തം വീട്കളാണല്ലോ വീട്ക ഫുഡ്ഡ്ന്റെത് അഹക്കെണല്ലോ കാര്യായിട്ട് എന്നുല്ലേലും പൊർത്ത്ന്ന് കൊണ്ടരും അങ്ങനെ ഫാസ്റ്റ് ഫുഡ് അങ്ങൻത്തക്കെരു താണല്ലോ.
ഞമ്മളെന്താ അന്നാന്ന് കയ്യണംന്നള്ളൂ ഓ
ആഹ് അത്രന്നെ ഓല അങ്ങനല്ല ഓൽത് ന്നാൻ ഓൽക്ക് ണ്ടാവും ഓലെ കയ്യില് അപ്പം പൈസിം ണ്ടാവും. നമ്മക്കൊക്കെന്നാല് പെട്ടെന്ന് എന്തേ ആയാലൊക്കെ നമ്മള് തി തിരിമറി യ്യേണ്ട അവസ്ഥല്ലേ. ഉം
പിന്നെ മഴ ഇണ്ടന്ന്?
ഇന്ന് രാവിലെ എണീറ്റപ്പോ കൊർച്ച് മഴ ണ്ടായിനി ഇപ്പല്ല.
ഏഹ് ഇവടെ മഴന്നെ ആഹ്
നല്ല മഴ കിട്ട്ണ്ട്ല്ലേ?
മഴ കിട്ട്ണ് ണ്ടോ? ആഹ്
ആഹ് ഇന്നലെ തീരെ മഴന്നെ പെയ്തില്ലട്ടോ ഇന്ന്പ്പോതാ രാവിലെ ചെർന്ന് ഒന്ന് പാറ്റി പോയി.
ഓഹ് ഇന്നലിം മഴ പെയ്തു. പ്പ ഇന്ന് മഴ ദിവസം ന്നെ നല്ലൊരു ഇട്ട് കുത്തിട്ട്
ഉം അങ്ങൻത്തതന്നെ ണ്ടായില്ല. അന്നാ ആ രണ്ടീസം നല്ല മഴല്ലേനോ? അയില് എല്ലോട് എന്താ വേറെ ആള് വിളിച്ചപ്പൊക്കെ പറ്യാ അൻക്ക് നല്ല കാറ്റാണ് ന്ന് ഞാൻ പറ്യാ കാറ്റൊന്നുല്ല ഇവടെ ങ്ങനെ മഴ ഇങ്ങനെ പെയ്യ്ണ്ട് അല്ലാതെ ഷ അങ്ങൻത്തെ എടങ്ങേ ന്നാ മഴോണ്ടുള്ള എടങ്ങേറൂല.
വടിംണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നു നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു മരങ്ങളൊക്കെ വീശുമ്പോ പേടി തോണും ഞമ്മക്ക്.
പക്ഷെ ആഹ് ആഹ് മഴ നന്നാക്കി വന്നപ്പോ കറണ്ട് ഓഫാക്കി.
വാ ഇവടെ പിന്നെ എങ്ങനെ ച്ചിട്ടാ മഴ തൊടങ്ങുമ്പോഴ്ത്തിന് കറന്റ് ഓഫ് യ്യും.
ആഹ് അതാണ് ഇപ്പ അത് പ്പൊ എല്ലോട്ത്തും ണ്ട്ല്ലേ അല്ലെങ്കി പിന്നെ ഇതാണ് ഒന്നാ റ്റ് വീണ് പൊട്ടിതാവേ.
ആഹ് മറ്റേത് ർഞ്ഞ അതൊരു ഇടിയോ അങ്ങനെക്കെ പൊട്ടുമ്പോഴാ പോര്ന്നത്.
ആഹ് തൊടങ്ങണേന് മുന്നെ ഓഫാ ക്ക്ണ്ട് അത് ഇവടിണ്ട്. അത് മഴാണ്ട് വരുമ്പോത്തിന് ആദ്യം കറണ്ടാണ്ട് പോവും.
ഉം പിന്നെ ഇൻവേർട്ടറും കാര്യങ്ങളും ഉണ്ടാവോണ്ട് വല്യ കൊഴപ്പം
ആഹ് അതന്നെ അയിന് എന്താറിയോ ഇപ്പൊ ഇന്നാള്പ്പം രാവിലെയാണ് പോയിട്ട് വൈന്നേരാ വന്നേ അന്ന് വൈന്നാരം ആയപ്പോത്തിന് മങ്ങല് തൊടങ്ങി അഹ് ഇൻക്ക് തോന്നുണ് കല്ലാ അഞ്ചാറ് കൊല്ലായിണ് അയിന്റെ പഴക്ക അതോണ്ട് അയ്ക്കാരം അപ്പ ഞാൻ പറഞ്ഞും ചെയ്തു ഇതിന്റെ കാലാവധി കഴിഞ്ഞിണ്ന്ന്
അതും കൊറച്ചൊക്കെ തന്നെള്ളൂ നിക്കെയ്
ഏഹ്‌ അഞ്ചു കൊല്ലം പറഞ്ഞാ അത്രക്കന്നെ ഉള്ളൂ
അത്രക്കെ തന്നെ ഒള്ളൂ പിന്നെ ർഞ്ഞാല് അത് പിന്നെ നിന്നാ ചൂടായി കഴിഞ്ഞാല് കറണ്ട് ബില്ലൊക്കെ കൂടിപ്പോവുത്രെ.
ആഹ് ‌അഹ് ഇഞ്ഞി നോക്കണം എന്താപ്പ ഇനി അതുകൊണ്ടാണോ അറിയില്ല ഉം പിന്നെ ഞാൻ ഗെറ്റല് ഒഴിവാക്കി വാണ്ടാ വിചാരിച്ച് ആത് എന്താ വെച്ചാല് ബില്ലേ ഉം പെട്ടന്ന് കൂട്ണ്ട്
ആഹ്‌
ഉം ഇതിപ്പോ ഞാൻ പറയാ ഇൻവെർട്ടറിന്റെ ഇത് കയ്യാന് ആയിണ് ഈ മയ കൂടിയണ്ട് കിട്ടിട്ടിയാ കഴിച്ചില്ലായി അത്രേ ഉള്ളൂ
ആഹ്‌ അത് ണ്ടായിട്ട് ശീലായിട്ട് പിന്നെ ഇല്ലാതെ ഇരിക്കാൻ വയ്യേ
ഉം അതാണ് ഉണ്ടാവാ മക്കക്കൊക്കെ പേടിയാ അല്ലെ ഇൻപ്പോ വേറെ ഏതേലും പെരേ ചെന്നാലേ കരന്റ് പോയാൽ ഓൽക്ക് പേടിയാണ്
ആഹ്‌ ആദ്യന്ന് പറഞ്ഞ കറന്റ് പോയാ ഒരു വെളക്കോ മെഴുകുതിരിയോ കത്തിച്ചിട്ട് അങ്ങനെ ഇരുന്നിനു
ഇരു ഇപ്പ ഇല്ലല്ലോ അത് അറിയുന്നില്ലല്ലോ ഉം ഇരുട്ടെന്താന്ന് അറിയില്ല ഇല്ല ഒരു വീട്ടിലു ഇപ്പോ ഇല്ലാത്തെ ഇല്ല.
ആഹ്‌ ഉം
ഉം പിന്നെന്താ സ്കൂൾക്ക് ഒക്കെ എപ്പളാ വണ്ടി വരാ മറ്റൊരെ ആഹ്‌ എന്നാ ആയിക്കോട്ടെ എന്നാല് ആ ആയിക്കോട്ടെ എന്നാ ശരി ആരാണ്